ചോറൊക്കെ കഴിച്ചാ
ആഹ് ഫുഡ് കഴച്ച് കടന്നു അവിടെയോ ഉറങ്ങാനായി ആഹ ആ് ആഹ
നാളഞ്ഞു ഇപ്പ സ്കൂലും ക്ലാസും ഒന്നും ഇല്ലല്ലോലെ
ആഹ് നാളൊന്നുംല്ലല്ലോ
നിങ്ങള് വേറെ എന്തെങ്കും പണിക്കോണ്ടോ
ഇല്ല ഞാന്ൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന വേറെ പണിക്കൊന്നും പോകുന്നില്ല
ആഹ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാ
ഫുഡ് ആഹ ബിരിയാണി ബിരിയാണി ഉണ്ടാക്കാൻറിയാ
ആഹ
പിന്നെ മന്തി കേക്ക് അങ്ങനെയൊക്കെ
ഉണ്ടാക്കല എന്റെ വീട്ടില്
ആ ഇണ്ടാക്കൽണ്ട്
ആ ങ്ങക്ക്‌ ആരൊക്കെള്ളവ്
വീട്ടിലോ വിട് എനിക്ക് അനിയനും അനിയത്ത്യും പിന്നെ മ്മച്ചിണ്ട് ഉപ്പച്ചിണ്ട്
മൂത്ത ആളാണ് ഞാനും മൂത്തതാണ് ബാക്ക്‌ പിന്ന രണ്ട അനി നിയമ്മാരാണ്
കല്യാണം കഴിഞ്ഞോ
കല്യാണം കഴിഞ്ഞു ഒരു കുട്ട്യായ്
ആ ആ ആഹ്
പ്പൊ ഭർത്താവിന്റെ വീട്ട്ലാണ് ന്ക്ക്‌ണത് കുട്ടിൻ്റെ പേര് അക്ഷിത് ശിവ ഹസ്ബൻഡ് വയ റിങ്ങിന് പോണു
ആഹ് ആഹ്
നാളെന്താ പരിപാടി ന്തേ ണ്ടോ
ആഹ് സാറാണ്
ഏ ഏ
ആഹ്
പിന്നെ നാളെന്താ പരിപാടി
അതാണ് ചോയ്ച്ചേ
അതാണ് ചോയ്ച്ചത്
എനിക്ക് പറയുന്ന ഒന്ന് മൻസ്സിലാ
ഏ അവ് സരി
നാളെന്താ പരിപാടിന്നൊ നാളെ പ്രത്യേച്ച് പരിപാടിയൊന്നു ല്ല കെട്ന്നൊറങ്ങണോ
ആഹ്
മഴയല്ലേ മഴ ആവ്മ്പൊ രാവിലെ എണീക്കാൻ തോന്നൂലല്ലോ
ആഹ് അല്ല പകലൊക്ക ഒറങ്ങുവോ
പകല് ആ സമയം കിട്ടുമ്പൊക്ക ഒറങ്ങും പിന്നെ ഫുൾ ടൈം ഫോണിലല്ലേ ഫോണിലല്ലേ എല്ലാരും
പിന്നെ ഞായറാഴ്ചല്ലേ നിപ്പ വെരാൻ പോണത് ഞാറാഴ്ച എങ്ങെട്ടെങ്കിലൊക്ക പൂവ്വോ
ഞായറാഴ്ച ഞാം എന്താ ഫ്രണ്ട്സിന്റെറെ കൂടെങ്ങനെ എങ്ങോട്ടങ്കിലൊക് പോവല്ണ്ട് കറങ്ങാനൊക്ക പോവും ഫ്രണ്ട്സിന്റെറ കൂടെ വെറുതെ ഇങ്ങനെ
ആഹ് ആഹ് അല്ല ആ കല്യാണം കയ്ക്കാൻ പോണ ആള പ്പൊ പോയിണോ
ഇല്ലല്ല ഇതുവരെ പോയില്ല
അങ്ങനെ പോവാനൊന്നും ആയിറ്റില്ല മുട്ടായ് കൊടുക്കല് കയ്ഞ്ഞാല്
ഇല്ല അങ്ങനെ പോ പോവുന്നവര്ണ്ട് വെടെ വീട് ട്ട്ന്ന് അങ്ങനൊന്നും വിടൂല
ഏ ഉപ്പലേ
അങ്ങനെ വിടൂല പോവണംന്ന് ആഗ്രഹൊക്ക ണ്ട് അങ്ങനെ വീട് ട്ട്ന്ന് വിടൊന്നുല്ല
അല്ല ചെല വീട്ട്ന്ന് പൊതുവെ വിടൂല ന്നാലും ഞമ്മള്ങ്ങനെ വീട്ടര് അറിയാതൊക്കെല്ലേ പോവാ
ഇല്ല പക്ഷെ ഞാനങ്ങ് പോയില്ല
ആഹ് അനിയനെന്താ ചെയ്യ്ണ് അനിയന് ഇല്ല്യെ
അഹാ ഇണ്ട് അനിയൻ അനിയൻ ടിഗ്ഗ് അല്ല ചിരിക്ക്‌ അല്ല ഇങ്ങനെ ചൊവക്ക്ന്ന കേട്ട് ചിരിച്ചതാ
ആഹ് അനിയൻ ഡിഗ്രിയോ
ആഹ്
ആഹ് ഏതാ വിഷയം
ഇംഗ്ലീഷ ബി എ ഇംഗ്ലീഷ്
അവിടെ ആരൊക്കെ ഉള്ളത് കല്യാണം കഴിക്കാൻ പോണ വീട്ടില്
അവിടെ ഒരു അനിയത്തി
അനിയത്തി മാത്ര ഉള്ളു രണ്ട് മക്കളാ
ആഹ് രണ്ട് മക്കൾ
ആഹ് ഉപ്പിമ്മൊക്കെ ഉണ്ടേക്കുലേ
ആഹ് ഉപ്പേമ്മേക്കെണ്ട് അനിയത്തി ഓള കല്യാണാണ്
രണ്ടും കൂടെ ഒരുമിചാവൂലേ
ആഹ് ഒരുമിച്ച്
ആഹ് പിന്നെ നിങ്ങളെ വീട്ടിന്നാട് കൊറെ ദൂരംണ്ടാ
കൊറയൊന്നുല്ല ഒരു കൊറച്ചേള്ളൂ ഇവിടുന്ന് ഒരു പതിനാറ് ഇരുപത് മിനിറ്റൊക്കെ മതി അങ്ങോട്ട്
ഏ കല്യാണ്പ്പ ഡിസംബറിൽന്നല്ലെ പറഞ്ഞേ
ആ ഡിസംബറിലാ കല്യാണം വരണേ ഞാൻ വിളിക്കാ
ആ വിളിക്ക് ങ്ങനെ വിളിച്ചാ പോരാ ആഹ് പിന്നെ എന്തേലും തൊടങ്ങിയാ പ്രിപ്പറേഷനൊക്കെ
ഒന്നും തൊടങ്ങിയില്ല എല്ലാം തൊടങ്ങണം
എന്തേലൊക്കെ പ്ലാൻ ണ്ടാ
പ്ലാന് അങ്ങനെ പ്രത്യേകിച്ച് വല്യ പ്ലാനൊന്നും ഇല്ല
ട്രെസ്സിങ്ങിലൊന്നും ഇല്യ
ആ ഡ്രസ്സിങ്ങില് ആ ഡ്രസ്സിങ്ങിലിപ്പ നമുക്ക് അത് അത് ഞാൻ നോക്കിയോണ്ട് ക്ക് ന്നേ ഡ്രസ്സ് കളറേത്
ങ്ങളെ കല്യാണം രാത്രി കല്യാണം ഉച്ച കല്യാണം അങ്ങനെ എന്തൊക്ക അല്ലേ
അല്ല രാത്രി അല്ല
ഏ അല്ലങ്ങളെ ചെക്കനൊക്കെ വരിയാ ഉച്ചന്റെ ശേശല്ലേ രണ്ടണിക്കൊക്കെല്ലേ ആ രണ്ട് മണി ങ്ങള് ആ രണ്ട് മണി വരെ പെണ്ണിന്റെ വീട്ടില് പെണ്ണുണ്ടാവൂലേ
ആഹ് ഇങ്ങളതെങ്ങ ല ല്ലല്ലേ അമ്പലത്തിൽ വെച്ചിട്ടാ അതോ വീട്ടിൽ വെച്ചിട്ടോ
എങ്ങനെ ചിലോര മ്പത്തി തിൽ വെചിട്ടവും ചേലോൽ വീട്ട വെച്ചിട്ടാാവും പക്ഷെ എങ്ങനൊയാലും ഒരു പതിനൊന്ന് മണീന്റെള്ളില് ചെക്ക വി വന്ന് ആ ആഹ് ചെക്കൻ വന്ന് ചിലോരൊക്കെ പ തരാൻഡ് മണിയാകുമ്പോഴത്തന് സ്ഥലം വിടും
ഏ
അവിടെ ക ചെക്കന്റെ വീട്ടക്ക് പോകും ആ ഇങ്ങള് നിന്നെ അപ്പം ആ നേരത്തെ വന്നിട്ട് പിന്നെ വൈകുന്നേരം ആവൂലേ ചേട്ടൻന്റെ വീട്ടിലെത്താാന്
ആഹ ചിലപ്പോ വൈകുന്നേരൊക്കെ ആവും എത്താൻ
ആ അപ്പൊ അവിടെ അവിടെ ആ നേരതാവൂലെ പന്ത
ആ അവിടെ ഫംഗഷൻ ഒരു സെറ്റ് ചെയ്തത് ആ സമയത്ത് ത്തേക്കും അപ്പൊ അപ്പഴത്തിനേക്കും അവിടെ ആൾക്കാരൊക്കെ വരിക അങ്ങനെ
അപ്പൊ അവിടെ പകലൊന്നും വരൂല്ല
പകല് വരുന്നുണ്ടാവും പക്ഷെ നമ്മള് ന്നം ഫംഗഷൻ നടക്കുമ്പോൾ നമ്മള് പറയല്ലോ ടൈം എപ്പാന്നൊക്കെ അപ്പൊ അതിനനുസരിച്ച് ആളുകൾ വരിയാ ചെയ്യ
ആ പിന്നെ കല്യാണത്തിന്റെ പിറ്റേന്ന് എന്താ പരിപാടി?
ആഹ്, കല്യാണത്തിന് പിറ്റേന്ന് മറ്റേ മെഹന്ദീനായിറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും.
അമ്മ മൈലാഞ്ചി
പിന്നെ അല്ല ആഹ് അല്ലല്ല അങ്ങനെ വെക്കുന്നതാ മെഹന്ദീനയിറ്റ് ി ഒരു പരിപാടി അന്നും മൈലാഞ്ചി അയിന്റെ മുന്നേ ഇടുവല്ലോ.
ആഹ് ആഹ്
അന്ന് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടീട്ട് പിന്നെ അയിന്റെ മുന്നേ ഇപ്പ് ഇപ്പൊ ഈ ആദ്യമൊക്കെ ഈ മഞ്ഞൾ കല്യാണൊമൊക്കെ ഉണ്ടായിരുന്നില്ലെ ഇപ്പൊ അതൊന്നുമില്ല ഇപ്പം മറ്റരിപ്പ കുത്തുകല്ല്യാണവല്ലേ, കണ്ടില്ലേ വീഡിയോസിലൊക്കെ? ആഹ് അരിക്കുത്തുകല്യാണം നീ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയാ മതി. അപ്പൊ മനസ്സിലാകും. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ,
ഉണ്ടാവുക പെണ്ണിന്റെ വീട്ടില്
തലേന്നല്ല നമ്മൾ നമുക്ക് ആ ടൈംകറക്റ്റ് അത് ഇത് കിട്ടൂല, ആ കല്യാണത്തിന്റെ തിരക്കിലൊക്കെ നമുക്ക് ക്ലീനായിട്ട് തലേന്നും ഒരാഴ്ച മുന്നൊക്കെ ആണെങ്കിൽ ഇതിനുള്ള ടൈം കിട്ടും.. ഇത് ഒരു മാസ മുന്നൊക്കെ ചെയ്ത് വെക്കണം ശരിക്കും പറഞ്ഞാൽ ക എന്നിട്ട് നമുക്ക് ഈ ഫോട്ടോ ഒക്കെ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ ഇട ഇടണം ഒരാഴ്ച മുന്നെയിടാല്ലോ. അങ്ങനെ അല്ലാതെ ആ സമയത്ത് ആ കല്യാണത്തിരക്കിൽ ഇരുന്ന് സമയം കിട്ടൂല്ലല്ലോ. അതന്നെ
ഞങ്ങളിതില് മഞ്ഞൾ കല്ല്യാണം ഉണ്ടാവും. പക്ഷെ ഇപ്പ അതില്ലട്ടോ
ഇപ്പം ഇ അല്ല അത് ഞങ്ങളേലും ഉണ്ടാവും. ഇപ്പം അതില്ലല്ലോ അപ്പം അത് ഒഴിവാക്കി ഇപ്പ അങ്ങനെ ആരുമത്
കാണില്ല, ആഹ് ആദ്യം ഫുള്ള് മഞ്ഞള് പിന്നെ കളറൊക്കെ മാറ്റി പിടിച്ചിട്ടാ
ആ പിന്നെ മറ്റൊരിതില് രംഗോളിനെ പറ്റോ അങ്ങനെ ഒന്നൂല്ലേ മറ്റേ കളർ എല്ലാം ഇതാക്കീട്ട്
ആ അതൊക്കെ ഫോട്ടോഷൂട്ടാണ് അധികം നടത്തണത്.
അല്ല അതൊക്കെ നമ്മള് ആ ഡ്രസ് കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഫോട്ടോസിന് വേണ്ടിട്ട് എടുക്കുന്നതാണ് അധികവും
അതിപ്പം കുറെേ ഫ്രണ്ട്സുകളും ഉണ്ടാവും
ആഹ് അതന്നെ അതന്നെ പിന്നെ ബ്രൈറ്റുബീസ് സേവ് ദ ഡേറ്റ് അതിനൊക്കെ ഓരോ സമയം കണ്ട്
ആ സേവ് ദ ടേറ്റ് എടുക്കണ്ടോ?
ആ എടുക്കുന്നുണ്ട്.
ലൊക്കേഷൻ കണ്ടെത്തിയോ? ആ ആയിട്ടില്ലല്ലോ അല്ലേ ഇനി ഉണ്ടല്ലോ കൊറെ ചൂടക സമയം
ആഹ്
കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണൊക്കെ പോവണ്ടേ?
ആഹ് അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എവിടുക്കാന്ന്? പോവണം
ആഹ് അവിടെ എന്തായാലും ഒറ്റക്കാവും ഇളയച്ചി മൂത്തച്ചി അങ്ങനെ ഒന്നും ഇല്ലല്ലോല്ലേ ഒരു പെങ്ങള് മാത്രമല്ലേ ഉള്ളൂ അപ്പം വല്യ കൊഴപ്പുണ്ടാവില്ലന്ന് വിചാരിക്കുന്നു. അമ്മായിഅമ്മയൊക്കെ എങ്ങനെ? കമ്പനി ഉണ്ടാ?
അമ്മായിയമ്മയൊക്കെ കമ്പനിയുണ്ട്. പാവവാ
ആഹ് ഇപ്പോ
ഉപ്പയും കുഴപ്പില്ല. അവരൊക്കെ എല്ലാ ദിവസവും വിളിക്കും
ആ ആ ഇപ്പ ഇ പണ്ട ത്തമാതി ഒന്നും പറ്റുല്ല പണ്ടെയിരുന്നു ഭയങ്കര പ്രശ്ന നീൻ ഇ തള്ളാര്
ആ ഈ തള്ളമാര് നമ്മളെ ഈ ഉമ്മമാരെ എന്താ കല്യാണം കഴിഞ്ഞ സമയത്തൊ ഭയങ്കര സെറ്റായ്ട്ട് ഒര് അതന്നെ
ന്നാർത്തെ എണീറ്റ് െ ങ്കേ ഭയങ്കര പ്രശ്നം ഇപ് അങ്ങനെ
അല്ലല്ല പണ്ടത്തെ ആൾ ക്കാനാണെങ്കി അവര് പറയുന്ന കേട്ട് കരഞ്ഞുകൊണ്ട്ക്കും പക്ഷെ ഇപ്പത്തെ കുട്ടികള് അങ്ങനെല്ലേല്ലോ ഇപ്പൊ കൊ ച്ച് വിദ്യാഭ്യാസ ക്കെ ഉണ്ടല്ലേ എന്തേലോന്ന് പറഞ്ഞാ തിരിച്ച അങ്ങോട്ട് നാലണ്ണം പറയല്ലോ
ആ പം
കേട്ട് കൂലല്ലോ അല്ല കേട്ട് നികൂലല്ലോ
ഇല്ല്യെല്ല്യെ കെട്ട്ക്കുല ഒക്കെ അവനാന്റെ ഇഷ്ടങ്ങ ആണ്
അതന്നെ
അയ്നന്സര്ച്ച് ങ്ങനെ നിന്നു പോവാ ആ വിളിക്കലൊക്കെല്ലേ
ആ വിളിക്കല്ണ്ട് എന്നും വിളിക്കല്ണ്ട്
ആ
ഉം
പിന്നെ ഉപ്പാക്കെന്താ പണി
ഉപ്പാ ഗൾഫിലാണ്
ആ കല്യാണത്തിന് സമയാവുമ്പോ ഏ അല്ലാ കല്യാണാവുമ്പോത്തിന് വരോ
ആ വരും വരും
ആ ഉമ്മ പണിക്കോന്നും പോണില്ലല്ലോ
ഇല്ലല്ല അവിടോ അമ്മ പോകുന്നുണ്ടല്ലേ
വള ത്തിന് പോവേ ന്നാ ഇഞ് ഒറ്ങ്ങാനോക്കി ഞ് വെല്ലാ ഫോണി കളിക്കണ്ടാ
ആ ന്നാ ഞാൻ ഒറ്ങ്ങാൻ നോക്കട്ടെ വേറെന്താ
വേറോന്നുല്ല ശെരി ഫ്രീ ആവുമ്പോ വിളിക്കി
ആ ഓക്കെ ഓക്കെ
ശരി ശരി
ആ